ഹാ എന്താ ക
അ ആ പ്രത്യേകിച്ചൊന്നും കാൺല്ല
അതെ ലേ ഫുഡൊക്കെ കയ് കയ്ക്കലൊക്കെ കയ്ഞ്ഞോ
ഇല്ലല്ലാ
ഇല്ലേ ഇല്ല ഞാനും കയ്ച്ചിട്ടില്ല. കൊർച്ച് കയ്യും കയ്ക്കാന് ഉം ഞാൻന്തപ്പ ഫ്രീ ഇന്ന് രാവിലെ ഇഡ്ലി ഇണ്ടാക്കി ഉം സാമ്പാറും. ഉച്ചക്ക് ചിക്കം വാങ്ങി ഉം അപ്പൊ പിന്നെ കൊർച്ച് കയ്ഞ്ഞിട്ടേ കഴ്ക്കൊള്ളൂ.
അ ആ
ഉം അങ്ങരെക്കായ്ട്ടും. വേറെന്താ പരിവാടി പോവാന ഓ ഇന്ന് ലീവാണല്ലേ ലേ നാളെ ഇനിപ്പോ കോളെ ആഹ് കോളേജ്ണ്ടാവൂലെ നാളെ
നാളണ്ട്
നാളണ്ട് ലെ ഉം എപ്പളാ പോവപ്പൊ ക്ലാസിനൊക്കെ നേർത്തെ
ഇപട് ഇവെട്ന്ന് നിക്ക് ഒമ്പതേഇരുപതിന ബെസ് ഒമ്പതരയ്ക്കെ ക്ലാസ് തൊടങ്ങണ പത്ത് മിൻറ്റൊള്ളൂ.
ആ ആ അങ്ങനെ അപ്പൊ എത്ര രൂപകൊട്ക്കും ബെസ്സിന്
രണ്ട് രൂപ
ആഹ് അങ്ങനെ തിരിച്ച് വെരുമ്പളും ബെസ്സിനെന്നേ നട്ന്ന് വെരൊ
ആ രണ്ട് ഇല്ല, ഇല്ല നടന്നര്നങ്കി ഇച്ചിരി ദൂരോണ്ട്.
ഇണ്ട് ലേ
ബെസ്സിന് പോവുമ്പം പത്ത്മിൻറ്റൊള്ളൂ പക്ഷെ നടക്കുമ്പോ അരമണിക്കൂറൊക്കെ കയ്യും.
ഉം ഉം അങ്ങനെഎന്താ അടുത്തുള്ള കുട്ടിയാളൊക്കെ ഇണ്ടോ ഒപ്പം ഉം, ഉം അപ്പൊ വൈന്നേരം നല്ല നേരംവൈകോ വീടെത്തുമ്പെയ്ക്കൊക്കെ
വൈന്നേരം ഇപ്പം മൂന്ന് മണിക്ക് ക്ലാസ് വിടും പക്ഷെ എനിക്ക് നാല്മണിക്കെ ബെസ്സള്ളു.
ആ ആ അപ്പൊ ഒര് മണിക്കൂറ് അവടെ നിക്കണം
ആഹ് ആ നിക്കേണ്ടി വെരും ഒമ്പതര റ്റു മൂന്ന്മണി വരെ ക്ലാസൊള്ളൂ.
ആ ആ അങ്ങനെ അപ്പൊ അത് വരെ എന്ത്ചെയ്യും ബെസ് സ്റ്റോപ്പിൽ നിക്കോ
ഒര് മണിക്കൂറവ്ട്ന്ന് ഇല്ല ക്ലാസ് തന്നെ ഇരിക്കും ടീച്ചർമാരൊക്കെ നാല്മണി ന്നാലെരയായിടട്ടേ പോവൊളൂഞങ്ങള് ന്നാല് പേരുണ്ട് ആഹ് ഞങ്ങള്ന്നാല് പേരുണ്ട്. ല്ലഞ്ച് പേര്ണ്ട് അപ്പഅവ്ടെന്ന്ക ആഹ് ന്തെരുകളി ക്കേന്തേലൊക്കെചെയ്യും.
അതെഅഞ്ചുപേരുംഒരേ ബെസ്സിലാ? ആഹ് അപ്പൊപിന്നെ കൊഴപ്പൊല്ല ഇന്നർ ത്താനൊക്കെപറഞ്ഞിട്ട് വെരും അഞ്ചാറുപറി ക്ലാസ്സിതെന്നെ ഇരിക്കുംല്ലേ.
ആഹ് ക്ലാസ്സില ന്നങ്ങൾ സെയിംക്ലാസിൽ തെന്നെഅല്ലെങ്കിലും.
അതലേ ആഹ് അപ്പൊപിന്നെ കൊപ്പം പിന്നീ മഴയൊക്കെകാരണംല്ലേ. സ്കൂൾബസ്സിലല്ല ബെസ്സില്കേറ്റു ഒക്കപ്പാടെങ്ങട് ദേഷ്യംവെരും. ബാഗ്പിടിക്കണം കൊടപിടിക്കണം ഒക്കെപിടിക്കണം.
ഞങ്ങൾക്കവിടെ ഇരിക്കാസീറ്റൊക്കെ കിട്ടും.
കിട്ടുലേ ആഹ് പക്ഷെ ചിലെവെര് എന്താ ഈരണ്ട് രൂപ കൊടുത്താലുംചെലെവെര് സീറ്റിലിരിക്കാൻ സമ്മക്കീല്ല ആഹ് ഞങ്ങളൊക്കെ പഠിക് ആഹ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയിരുന്നു ഇരിക്കാനേ സമ്മയി ക്കില്ല ഇവര് നമ്മളിങ്ങനെ
പിന്നിപ്പ പെച്ചില ആൾ ക്കാര് കുറവായല്ലോ മറ്റെ കെ എസ്ആർ ടി സിയിലൊക്കെ ഫ്രീയ ഫ്രീയിട്ടല്ല കൊട്ക്ക്‌ണ പൈസൊട്ക്കണ്ടല്ലോ
ഉം അത് ശരിയന്ന പഷെ എന്താലെ ഇങ്ങനെ ചെലവര്ക്ക് സുഖുവാണ്
ആഹ് എനിക്ക് ഞങ്ങക്കൊന്നും പോവാം പറ്റൂലാ
ആഹ് ശരിയാണ് നിങ്ങടെ കൂട്ടുകൂടില്ലേ ബസ്ല്ലെ
ഇല്ലില്ല ഇല്ലല്ല കോളേജിന്റെ റൂട്ട്കൂടെ ഒന്നുല്ല വേറെ സ്ഥലത്തെ കൂടെയാ ഉം കൊറെ
ഭയങ്കര സയ അവന്റെ വീട്ടിൽ ആരുംരണം ഉണ്ടാവുന്നില്ല ഉം പഷെ പൈസ കൊടുത്ത് പോവന്ന ഒന്ന്ന്ന് നോക്കി ആ ഇപ്പൊ പോണ്ട തൊന്നാ അവിന്റെ സമരം മാത്രം ഒള്ളൂ ഞങ്ങടെ ബസ്സ് കേറുന്നില്ലാരും അതാണ് ഇതാണ് എന്നൊക്കെ പരാ
സത്യാ പ സത്യാണോച്ചാ അവര് പറ്ണത്
ഉം ഉം എന്താലേ
അവരും പണിട്ക്കണന്നെ ഉം പിന്നെ ആണുങ്ങൾക്ക് ഇല്ല പെണ്ണുങ്ങൾക്ക് മാത്രൊള്ളൂ
ആഹ് പഷ് ഇപ്പൊ ബസ് മൊത്തം പെണ്ണുങ്ങളായിരിക്കും ഉം പഷെ ഒരു അമ്പത് വയസ് കഴിഞ്ഞിട്ട് കൊടുക്കാണ സുഖാണല്ലേ ഒര് അമ്പത് വയസ് ശേഷക്കെയാണെ കുഴപ്പുല്ല എല്ലാരും
ഇപ്പ എല്ലാ ഭയങ്കര തിരക്കൊന്നാ പറഞ്ഞെട്ട്
അഎലാ ഇഞ്ഞ ലാച്ചും കൊണ്ട് ചേല അപ്പൊക്കെ രണ്ട് മൂന്ന് മാസംക്കഴിഞ് നിർത്തന്നെണ്ടാവും ഉം ചെൽപ്പോ ആയിരിക്കും ഉം ചെൽപ്പോ അങ്ങനെ
പൗ ഉം
അങ്ങനെ ഫ്രണ്ട്സട്ട്
ആഹ് ഇല്ലില്ല അങ്ങനെ പോവാറൊന്നില്ല കോളേജിന്ന് ടൂർ പോവുല്ല അങ്ങനെ പോവാറുള്ളൂ
അതല്ലേല്ലെ ആഹ് ആഹ് അതെ
എന്ത്
ആഹ്
പഇയാള് പോവോ ടൂറ്
ആഹ് ഞാൻ പോവാറ്ണ്ട്
അതല്ലേ ആഹ് അ പഷെ അഒക്കൊരു രസാണെ രണ്ട് മൂന്ന് ഒരു ദിവസം പരിപാടി ആയിര്ക്യോ അതോ ഒറ്റ ഒരു ദിവസം പരിപാടിയോ
ഒരൂസൊക്കെ ഇണ്ടാവും ചെലപ്പ ചെലപ്പോ രണ്ട് മൂന്നൂസം ഉണ്ടാവും
അതെല്ലേ ആഹ് അങ്ങനെ പഷെ നാലഞ്ചൂസൊക്കെ ആകുമ്പോ നമ്മക്കൊരു മടുപ്പ് വരും
ആഹ് പറ്റില്ലതോന്നും ചെല്പ്പ
ആഹ് ഇതന്നെ ഈ മഴയുംതൊക്കെ ആയാലും ബുദ്ധിമുട്ടാ ആഹ് പിന്നെ നമ്മള് ഫോണ് ചാർജ്യ്യലും ആഹ് ഫോൺ ചാർജ് ചെയ്യലും അതും ഇതും അങ്ങനൊക്കെ ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടന്നെ ഉം ഇയാളങ്ങനെ മാസം മാസം ഓഫറൊക്കെ ചെയ്യാ റീചാർജ് കാര്യങ്ങളൊക്കെ അതെ മുന്നൂറ്റമ്പത് ആയിരിക്കുംലെ
എല്ലാ ഞാൻ മുന്നൂറക്കെ ചെയ്യാറുള്ളൂ
അല്ലെ അപ്പൊ സിമ്മ് എതാ
എന്റെ വി ഐ
അതെല്ലേ എന്റെ ആദ്യം അതന്നെ യായിരുന്നു അപ്പൊ ഇനി ഇത് കൂടെ വി ഐ ആൾക്കാര് വന്നപ്പ നോക്കിപ്പോ മുന്നൂറ്റമ്പത് ഉം ഉം അമ്മന്റെ നാന്നൂറിന്റെയൊക്കെ ചെയ്യ ആഹ് മന്നൂറ്റമ്പതിന് പക്ഷെ എന്നാലും എന്തൊരു ഓരോ മാസം ഇതാ ഇതാ കഴിയ്യാന്നേ ഒന്ന് നോക്കി പർഞ്ഞട്ട് ദേഷ്യം വരൂ ആഹ് അതാണ് ശരിക്കും പറഞ്ഞാ ഒരു മൂന്ന് മാസ അല്ല ആ ഒരു ആറു മാസത്തിനൊക്കെ അങ്ങനൊക്കെ ചെയ്യ നല്ലത്. ഇത് എന്തേങ്കിലു ഒര് രു പൈസ കിട്ടുമ്പോഴേക്കും അത് ചെലവാക്കും. ഞാന് ഇങ്ങനെ ഓൺലൈനും ഏഹ് ഡ്രസ്സ്‌ള് ഒക്കെ സെയിൽ ചെയ്യണണ്ടേ. അപ്പൊ എന്തെങ്കിലും ഒരു ഓർഡർ കിട്ടീട്ട് ഒന്ന് സെറ്റ് ആയി വരുമ്പയ്ക്കും റീചാർജ് ചെയ്യാനായി റ്റ്ണ്ടാവും അപ്പൊ പിന്നെ ആ പൈസ അങ്ങനെ പോകും അത് പിന്നെ എന്റെ റീചാർജ് ഒക്കെ ഞാൻ എങ്ങനെ
റസ്സ്ഇങ്ങള് തയ്ച്ചിട്ട്
അല്ല അല്ല നാം അല്ലല്ല നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും നമ്മുടെ ഫോൺ വഴി ഓ സെയില് ചെയ്യ. ആഹ് വാങ്ങി പക്ഷെ നമ്മളെന്റെ കയ്യില് ഡ്രസ് സ്സ്‌കളൊന്നും ഇല്ല വേറെ നമ്മൾ ഓൺലൈൻ വഴി ഗ്രൂപ്പക്കെ ഇണ്ട് ഗ്രൂപ്പും കാര്യ ങ്ങളൊക്കെണ്ട് അതിന് ഓരോ സ് സ്സേള് എട്ക്കാ എന്നിട്ട് അവന്റെ ഗ്രൂപ്പിൽ നമ്മള് ജോയിൻ ചെയ്തിട്ട് അവര് പോസ് റ്റിടും. അത് നമ്മൾ നമ്മുടെ മാർജിൻ ഇട്ടിട്ട് നമ്മടെ ഗ്രൂപ്പിൽ സെയിൽ ചെയ്യ. പിന്നെ സ്റ്റാറ്റസ് വെക്ക്യ ആഹ് ഒരു കസ്റ്റമർ ട്ട് വാങ്ണ് പർഞ്ഞാ നമ്മളൊരു നൂറ് രൂപ മാർജിനിട്ടാ ആ നൂറ് നമ്മ എടുത്തിട്ട് ബാക്കി ആ റേറ്റിന്റെ പൈസ അവരിക്ക് കൊടുക്ക അങ്ങനെ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മ അവന്റെ അഡ്രസ്സ് വാങ്ങി കൊടുക്ക അങ്ങനെ അപ്പൊരു മൂന്നാല് കൊല്ലായി ആഹ് ഒരു മൂന്നാല് കൊല്ലായിട്ട് ഇപ്പൊ ഈ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണ് ണ്ട്. ഉം ഓൺലൈൻ ആയിട്ട് ആഹ് പിന്നെ പറഞ്ഞാ ഈ നമുക്ക് വിഷു ഓണം ആ ഒരു ടൈമിലൊക്കെ അത്യാവശ്യം ഓർ ഡറുകളൊക്കെ കിട്ടും പിന്നൊരു മൂന്നാല് കസ്റ്റമർമാരുണ്ട് ഉം കസ്റ്റമർ ഇണ്ട്
ആഹ് ആഹ്
നമ്മുടേന്ന് വേഗം അത് എടുക്കും. പിന്നെ ഇതുപോലെ പുറത്തൊരു ഒരു ടീ ച്ചറുണ്ട് അവർക്ക് റേറ്റ് പ്രശ്നല്ല പക്ഷെ ഡ്രസ്സ് നന്നായിട്ട് വേണം ആണ ഇപ്പൊ ജ്വല്ലറി അയാലോ അതെ അവർക്ക് ഡ്രസ്സ് അയ്യാലോ അതെ അപ്പൊ അവരൊക്കെ എങ്ങനെ ഓര് ഓഡർ ഒക്കെ ഇങ്ങനെ തരും അപ്പൊ നമ്മക്ക് നമ്മുടെ മാർജിൻ അങ്ങനെ ഇട്ട് കൊടുത്താ അങ്ങനെ പോകും ഞാൻ പിന്നെ റീചാർജിനാ
നമ്മള് അങ്ങനെ കൊടുക്കണോ
ആഹ് മൂന്ന
മുന്നൂറ്റ ആഹ്
നമ്മളൊരു നന്നൂറ് നന്നൂറ്റി അമ്പതിന് കൊടുക്കുക ഏഹ് അങ്ങനെ മാർജിൻ ഇട്ട് കൊടുക്ക
ആഹ്
നൂറ് രൂപ നക്ക് കിട്ടും ആദ്യമൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ ആഹ് ആദ്യമൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ കൊറേക്കെ പോസ്റ്റുകൾ ഇ ഇട്ട് നോക്കിയപ്പോ പിന്നെ ശരിയായി അപ്പൊ പിന്നെ ഇങ്ങനെ ഓരോ ഓർഡർ കിട്ടും നമ്മ ഇൻസ്റ്റൽക്കെ കിട്ടണം ഞാന് ഇൻസ്റ്റൽന്നും ഇടില്ല ഫേസ്ബുക്കില ഇടും അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു മാർക്കറ്റി പ്ലേസ്ങ്ങനത്തെ സംഭവംണ്ട് അതിലിങ്ങിട്ട് ഇരുന്നതാണ് പെന്ന് ബ്ലോക്ക ആായി പോയി പിന്നെ അത് നോ റില്ല പിന്നെ ഹസ്ബൻഡ അതെന്താറിയില്ല കൊറേ പേരുന്റെ അങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട് മാർക്കറ്റിംഗ് പ്ലേസ് പറഞ്ഞിട്ട് അതിന്നൊക്കെ കുറേ ഓർഡറ് കിട്ടോ ട്ടോ പക്ഷെ കുറേ ഓർഡർ ഒക്കെ വെറും- വെറുതെ നമ്മടെത്ത് ഡ്രസ്സിന്റെ റേറ്റും കാര്യങ്ങളും ചോദിച്ച് വെറുതെ പോകും പക്ഷെ അവരു ഓർഡർ ഒന്നും തരില്ല പിന്നെ ഹസ്ബൻഡിന്റെ ഫോണിലൊക്കെ ഞാൻ ഇടാൻ തുടങ്ങി അപ്പോ- അപ്പൊ ആരെങ്കിലും ആഹ് ഉണ്ടോക്കെ ഡ്രസ്സ് ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാന് എന്റെ നമ്പർ കൊടുക്കാൻ പറയും. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഞാ നോക്കിട്ട് ആളുടെ ഫോണിൽന്ന് എനിക്ക് രണ്ട് ഓർഡർ അങ്ങനെ കിട്ടിയിരുന്നു അ- അങ്ങനെ കൊറേ കൊറെ ടൈം എടുക്കണം നമ്മള് ഇതിനായിട്ട് എന്ന നടക്ക-
അത്യാവശ്യം പൈസ കിട്ടോ ഒരു മാസ-
ആഹ് ആഹ് അത്യാവശ്യം നമ്മുടെ റീചാർജിന്റെ കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനൊക്കെ പിന്നെ എന്തേലൊക്കെ കിട്ടും ഉം അപ്പൊ അങ്ങനേയ ചെയ്യത് പിന്നെ- നമ്മുടെ കസ്റ്റമറോക്കെയാണ് പറഞ്ഞ നമുക്ക് അത്യാവശ്യം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപെ വരെ നമുക്ക് മാർജനിട്ടാലും കുഴപ്പില്ല നമുക്കറിയാല്ലോ ചില ഡ്രസ്സുകള് കൊഴപ്പ പൊറത്തോരു കസ്റ്റമർണ്ട് അത് വെറും സാരി മാത്രേ എടുകൊള്ളു ടീച്ചർ ആാണ് ഉം അപ്പൊ സാരികള് മാത്ര അവര് ചെയ്യുള്ളു എടു- കൊള്ളു പിന്നെ അതുപോലെ ജ്വാല്ലറി ആയാലും അവർ- നല്ല വലുപ്പുള്ള മാല കമ്മല് അങ്ങനെയൊക്കെ എടുക്കണത് പക്ഷെ അവർക്ക് റേറ്റ് ഒരു കുഴപ്പമില്ല ഉം പക്ഷെ എന്താ പറ സാധനം അവിടെ എത്ത് ണ വരെ എനിക്ക് ഭയങ്കര- ടെൻഷന് ആഹ് കിട്ടുവോ കിട്ടോ എന്താകോ എന്തൊക്ക തിരിച്ചയക്കാനൊന്നും പറ്റില്ല സാധനം മാർ- ങ്ങനെ പുറത്തേക്കൊന്നും പോകില്ലേ പ്പ നേരെ സ്‌കൂൾ പോവാ സ്കൂൾ കഴിഞ്ഞ നേരെ വീട്ടേക്ക് വരാ അങ്ങനെ
ആഹ് ആഹ്
ഹോം ഡെലിവറി യാ ഞാൻ ചെയ്യാറുള്ളത് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചിട്ടേ കൊടുക്കുള്ളൂ. അവരൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ ഓരോന്നായിട്ട് ഇങ്ങനെ പോകും പിന്നെ ആദ്യം കുറെ ഓൺലൈൻ വർക്കുകളൊക്കെ ചെയ്തു പിന്നെ ചിലതൊക്കെ ശരിയായി പിന്നെ ചിലതൊക്കെ ഭയങ്കര ഇതായിപ്പ പിന്നെ അങ്ങനെ ചെയ്യാറില്ല ഉം ഇയാള് എന്തെല്ലും ചെയ്യോ അതെ ഇന്നപ്പോ എല്ലാര- ല്ലാവരും ഓൺലൈൻ തന്നെ ഓരോ വർക്കുകളൊക്കെ ചെയ്തിട്ട് കാരണം പുറത്തു പോയിട്ടൊന്നും ആർക്കും അങ്ങനെ ചെയ്യണം ന്നില്ലല്ലോ കുട്ടികളുള്ളവരും
ആഹ് അല്ലെ ആഹ് ആഹ് ഇപ്പൊ ഞാൻ പഠിക്കാ കൊണ്ടപ്പോ എനിക്ക് എനിക്ക്‌ എന്റെ ഫോണ് ല് റീചാർജ് ചെയ്യൻ പറ്റുന്ന എന്തര് കി കിട്ടാൻ പറ്റുന്ന ഞാൻ ചെയ്യാറുണ്ട്
ആഹ് അതാണ് ഒന്നാമത് അതിനെക്കെ പറ്റും ഉം വേറെന്താ പരിപാടി ഇനിയിപ്പോ നാളെ സ്കൂള് ല്ലേ ഇനി നാളെ സ്കൂ ആഹ് ഇഞ്ഞി ഒരാഴ്ച സ്കൂള് ജീവിതം
ഉം പിന്നെ അത് കഴിഞ്ഞു രണ്ടു ദിവസം അവധി
ആഹ് ആഹ് ഇന്നാ ശെരി വിളി
അതെ അതെ ആഹ്
ആഹ് ശരി ട്ടോ ഉം
ശരി